ഹലോ ബ്രോ കേൾക്കുന്നുണ്ടോ
കേൾക്കാനുണ്ട് എവിടെയാണ് എന്താ പരിപാടി
പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഇബ ടെ കോളേജിലാണ് ക്ലാസ്സില് വെറുതെങ്ങനെ നാട്ടുകൂടെ അല്ല കോളേജില് ആണ് ഹോസ്റ്റലില് ആണ്
ആഹ് നാട്ടിലൊക്കെ പ്പൊ ആകെഅലമ്പ നാട്ടിലൊക്കെ ലഹരിയും ഡ്രഗ് ഒക്കെ ആയിട്ട് ചെക്കന്മാര് അതിന് അടിക്ട് ആയിട്ട് നിക്കാപ്പോ അതിന് എതിരെ നമ്മുടെ സർക്കാരിന്റെ ഒരു ഓപ്പറേഷൻ തുഫാന്നുള്ള പരിപാടിയൊക്കെ ഉണ്ട്പ്പൊ അതൊക്കെ ആയിട്ട് കുറേഒക്കെ ഒതുങ്ങുന്നുണ്ട് പക്ഷെ എന്നാലും കൈവിട്ട് പോയിക്ക്‌ണൊക്കെ
ഉം എത്രൊക്കെ ഒതുക്കിയാലും അത് ഇത്രത്തോളം ആയ സ്ഥിതിക്ക് എന്താ നി പൂർണമായും ഒതുങ്ങാനൊന്നും സാധ്യതല്ലാന്ന് എനിക്ക് തോന്നുണ് ഉം കാരണം എന്താച്ചാലേ നമ്മളെ അയ് എല്ലാ എന്തായാലും എന്റെ ഒരു അഭിപ്രായം എന്താലും പൂർണ്ണമായി ട്ടും ഒഴിവായി പോകൂലാള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണംച്ചാല് അത് ഇപ്പോ അതിന്റെ ഏറ്റവും പീക്ക് ലെവലില് എത്തിയ ഒരു സ്റ്റേറ്റ് ആണ് കേരളം അതുകൊണ്ട് തന്നെ ഒരിക്കലും പരിപൂർണമായി അത് ഒഴിവാക്കാൻ സാധിച്ചോണമെന്നില്ല ഭാഗികമായി അത് ചെല ഏഹ് ഒഴിവാക്ക ക്കാൻ സാധി സാധിക്കുമെങ്കിലും പരിപൂർണമായി അത് കേരളത്തിൽ നിന്ന് ഒഴിച്ച് ഉം ഒഴിക്കാൻ നമുക്ക് സാധിക്കൂല്ല ഇഞ്ഞി സർക്കാരിനായാലും സാധിക്കൂല്ല എന്ന് എനിക്ക് തോന്നുന്നത് എങ്ങനെയാണ് സർക്കാരിന്റെ വിലയിരുത്തലൊന്നും അറിയില്ല ഉം പിന്നെ ഇപ്പൊ നമ്മ പറയുമ്പളെ നമ്മളെ എൽ പി സ്കൂൾ മുതലൊക്കെ തന്നെ ഏകദേശം അങ്ങനെയൊക്കെ സംഭവങ്ങൾ അതായത് ഇന്റൊക്കെ സ്റ്റാർട്ടിങ് എൽ പി സ്കൂളിലെന്നെ ഹാൻസ് കാര്യങ്ങളൊക്കെ ഏഹ് തൊടങ്ങി ന്നാണ് എനിക്ക് തോന്നണത് എന്താച്ചാല് ആദ്യക്കെ കുട്ടികള് ഏഹ് ഫസ്റ്റ് ബീടി അല്ലെങ്കി ജസ്റ്റ് സീക്രറ്റ് അല്ലെങ്കി പേപ്പർ കത്തിച്ച് വലിക്ക ഇത്തരത്തിലുള്ള രീതികളൊക്കെയാണ് അപ്പ നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ ഉപ്പ ഉള്ളലൊക്കെ അങ്ങനെയൊക്കെയിന്നല്ലോ ചെയ്തിരുന്നത് ഏഹ് അങ്ങനെയൊക്കെ ചെയ്യുമ്പെങ്കിലും പിന്നെ ഇതിന്റെക്കെ സ്റ്റാർ ഇങ്ങ് അടുത്തൊരു സ്റ്റെപ്പ്ന്നുള്ളത് ഹാൻസ് കൂള് പോലോത്തവ ഉപയോഗിക്കുകന്നുള്ളതാണ് ഏഹ് അപ്പൊ കുട്ടികളൊക്കെ നിലവില് ആഹ് ഒരു സ്റ്റേറ്റിൽ എത സ്റ്റേജിൽ എത്തി എൽ പി സ്കൂൾത്തെ കുട്ടികളൊക്കെ ന നാൻ മനസ്സിലാക്കിയത് നിങ്ങളുടെ അഭിപ്രായം എന്താ
ആഹ് എന്തായാലും ഈ ലഹരി മെയിനായിട്ട് നിക്കണന്നുണ്ടെങ്കി ഇവടെ പെരുമ്പാവൂര് പോലോത്ത സ്ഥലങ്ങളിൽ നിന്നും ആദ്യം അവ്ടെ പൊറത്തുന്ന് അന്യ സംസ്ഥാനക്കാരെ നോക്കിയിട്ട് ആദ്യം അവരെ വീക്ഷിക്കേണ്ടി വരും ഇപ്പടുത്ത് ഓ പെരുമ്പാവൂരച്ചിട്ട് പിടിച്ചു എന്നിട്ട് ആഹ് ചങ്ങായി പോയി പോയിട്ട് അവസാനം ജഹാറിൽ വന്നിട്ടാ നിക്കണേ ന്നട്ട് നമ്മടെ കേരള പോലീസ് അവരെ പിന്തുടന്ന് ബിഹാറിലെത്തി അവിടെ വച്ചിട്ട് പിടികൂടി എന്നിട്ട് അവരോട് ഇവരുടെ സോഴ്സൊക്കെ എവിടുന്നാന്ന് ചോദിച്ചപ്പോ അവരുടെ മറുപടി വന്നത് ഒര് ആഫ്രിക്കക്കാര ആഫ്രി അവിടം വെച്ചിട്ടാ പിടികൂടിയത് അപ്പൊ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഈ നാട്ടിലെത്തുന്ന ഈ ലഹരി വസ്തുക്കളൊക്കെ എവിടുന്ന അയിന്റെ ഉറവിടം നോ ക്കിയാൽ നമ്മുടെ സംസ്ഥാനം വിട്ട് രാജ്യം വിട്ട് ഭൂഖണ്ഡം തന്നെ വിട്ടിട്ട് അവടെ ഭൂഖണ്ഡത്തിലെ വേറെ നൈജീരിയ എന്നുള്ള ഒരു രാജ്യത്ത്ന്നാണ് ഇതിന്റെ ഉറവി ടം വന്ന് കെടക്കണത് പോ വ്യാപിച്ചു കെടക്കുന്നുണ്ടാവുന്ന് ആലോയിച് നോക്കിയെ അല്ലെ
ഉം ഉം എത്രത്തോളംന്ന് വെച്ചാല് നമ്മളിപ്പോ ആഫ്രിക്കത്തിന്റെ ആഫ്രിക്കൻ രാജ്യത്തെ ഒരു പുരുഷൻ ഇപ്പോ അദ്ദേഹത്തിന് എന്താ അറിയാം ഹിന്ദി കറക് റ്റായി സംസാരിക്കാനറിയാം അങ്ങനത്തെ ഒരാളാണ് പിടിക്കപ്പെട്ടുള്ളത് ആള് എത്രത്തോളം ഈ ഫീൽഡില് എത്രകാലം മുമ്പുണ്ട് എന്നൊക്കെ അദ്ദേഹത്തിനാ ഏഹ് ഹിന്ദിയുടെ ഏഹ് ഹിന്ദി എത്രത്തോളം അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുന്നില്ലത് അതിന്ന് മനസ്സിലാക്കാൻ പറ്റ്ണൊള്ളൂ. ഏഹ് രണം അത്രത്തോളം സമയായിട്ടുണ്ട് അദ്ദേഹം ഈയൊരു ഏരിയയിലെ ഈ ഡ്രഗ്സ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തൊടങ്ങിട്ട് അപ്പോ ഒന്നാമതയിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇപ്പ നമ്മള് കേരളം എന്തായാലും ഇങ്ങനെ ഡെവലപഡ് ആയി വരാണല്ലോ അതോണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങള് ഈ ബോർഡറുകൾ ശ്രദ്ധിച്ച് അതായത് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ വെച്ച് അതായത് പൊറത്ത് നിബന്ധനകളും കാര്യങ്ങളൊക്കെ വെച്ച് എല്ലാ കാര്യങ്ങ എല്ലാവർക്കും എല്ലാ സമയത്തൊന്നും നമ്മുടെ കേരളത്തിലേക്ക് കട കടക്കാൻ സാധിക്കുകയില്ല അതിന്റെ ഈ മൈഗ്രേഷനും അതേപോലെ ട്രാൻസ്പോർട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഗതാഗത കാര്യങ്ങളൊക്കെ കൂടുതൽ ഏഹ് ചുമതലകളേറ്റ് ഏർപ്പെടുത്തി അതേപോലെ തന്നെ കൊറെ നിബന്ധനങ്ങളും കാര്യങ്ങളും പ്രൊസീജിയേഴസ് ഒക്കെ വെച്ചാലെ നമുക്ക് ഇതിനെ തടയിടാ സാധിക്കു സാധിക്കുള്ളൂന്നാണ് എനിക്കൊരു നിഗമനം എന്റെരു തോന്നൽ ഉം കാരണം എന്താച്ചാല് ഇപ്പൊ നമ്മളെ ഒപ്പം നടക്കണലൊക്കെ തന്നെ ഇത് ഒന്നാമത് കൂടുതൽ കുട്ടികൾ ഇതിനെ കുറിച്ച് ഏഹ് വിവരമില്ലാത്തവരായത് കൊണ്ടാണ് അതിന്റെ പ്രശ്നം. അതായത് അവരൊക്കെ ചെറുപ്പം മുതലെന്നെ ഇതൊരു വലിയ പൊങ്ങച്ചം ആയിട്ടാണ് ഉം വലിയൊരു പൊങ്ങച്ചം ഹലോ
ആഹ് ഹലോ പറയണ് കേക്കും കേക്കും ഹലോ
ആഹ്
ഹലോ കേൾക്കുന്നില്ലേ
കാരണണ്ട് ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ചെർപ്പോം മുതലേ കു കുട്ടികൾ അതൊരു വലിയൊരു പൊങ്ങച്ചമായിട്ടാണ് അവർ ഇതിനെ കൂടെ കൂട്ടുന്നത് അതായത് എൽ പി സ്കൂളിലൊക്കെ ത് തന്നെ ഇങ്ങനെ ഒരു ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ വല്യൊരു ഗാസ്റ്ററായി അല്ലെങ്കിൽ ഞാന് വല്യൊരു എനിക്ക് പിന്നെരു ഗാങ് ഇണ്ട് ഭയങ്കര പൊങ്ങച്ചക്കാരനായി ഉദ്ദേശത്തിലൂടെയാണ് തൊടക്കത്തിലിവര് ചെയ്യാ ഉം പിന്നീടത് ആഹ് സോബോധം വെക്കണ സമയത്ത് അല്ലെ കൊറച്ചൊക്കെ മെച്യൂരിറ്റി വെക്കണ സമയത്ത് കൊറച്ച് കുട്ടികളൊക്കെ എന്ത് ചെയ്യും ഇതോണ്ട് ഇപ്പോ പ്രത്യേകിച്ച് ഉപകാരം ഒന്നുവില്ലല്ലോ കൊറച്ച് നല്ലരക്ക് ചിന്തി ക്കുമ്പം കൊറച്ചു പേരൊക്കെ ഒന്ന് ഒഴിവാകും പഷേ ഇപ്പഴും നമ്മടെ പ്രായള്ള ആൾക്കാരൊക്കെ ഭയങ്കര ഗാങ്സ്റ്റേഴ്സ് ആയി ഞാൻ വലിയ ആളാണ് അങ്ങനത്തെ ഒരു പൊങ്ങച്ചം പൊങ്ങച്ചം നടിച്ച് പ്രത്യേകിച്ച് ഒരു ഒരു പൊതുബോധം ഏഹ് ഒരു മിനിമം പൊതുബോധം കാണിക്കാതെ പെരുമാറുന്ന കൊറേ ആൾക്കാരെ നമുക്ക് എന്ത് പേഴ്സണാലായിട്ട് അറിയാൻ സാധിക്കും
ആഹ്
ഇങ്ങനെ ഡ്രഗ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗാസ്റ്റർ പരിവേഷം വെച്ച് നാട്ടിലിങ്ങനെ വലിയ ആളായി നടക്കാൻ കഴിയും എല്ലോ ഉദ്ദേശവാണ് ഓലത്തരത്തില് ഇപ്പോക്കെ എത്തിക്കണത് അതായത് സ്ഥിരമായിട്ട് വല്യ ഏരിയകളിൽ കൂടി അവർക്ക് എന്ത്‌ മോ മോള്ന്നുള്ള ഏജൻസ് എന്ത് സാധനങ്ങളും ഡ്രഗ്സും കാര്യങ്ങളക്കെ എത്തിച്ചു കൊടുത്ത് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സെപെ റേറ്റാൾക്കാര് അതായത് എത്രേം പെട്ടെന്ന് പൈസ ഇണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് മാർഗമായിട്ടും ഇപ്പലും സ്വീകരിക്കണ്ട് അതായത് എന്ത് വർക്കിന് പോകുകാന്നോണ്ടെങ്കിലും ഏഹ് പൊതുവെ നാട്ടുകാരുടെ പഴി കേൾക്കണം ഉം അല്ലെങ്കി ഒരുപാട് ഒരു ദിവസത്തെ മൊത്തത്തിലെ ഏഹ് ബേ പഴി കേൾക്കണം ഒത്തസ്ഥ സമയം വേസ്റ്റ് ആക്കണം പഷേ ഇതിന് അതിന്റെ കൂടുതൽ ആവശ്യം ഒന്നുല്ല കൊറച്ച് സമയം ചെലവാക്കി തന്നെ അത്യാവശ്യത്തിന് പൈസ ഏഹ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന രീതിലുള്ള ഒരു ബിസിനസ് ആയിറ്റാണ് ഓര് അതുകൊണ്ടും അത് വിടാതെ പിന്തുടർന്ന് പോരുന്നു ന്നാണ് എനിക്ക് തോന്നണത് താങ്കൾക്ക് എന്തേലും പറയാനുണ്ടോ
അതെ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമ്മള് ഈ എന്താ മയക്ക് ത്രം നോക്കാതെ ലഹരി വില്പനക്കാരെ കണ്ടെത്തണം അതുപോലെ തന്നെ അവരെ കടത്തു തടയണം പരിശോധന ശക്താക്കണം അതിന് ഒപ്പം തന്നെ ഞമ്മള് ഇതിന് നടപടികളൊക്കെ നല്ല സ് സ്വീകരിക്കണം നമ്മള് അവരെ വെറുതെ ഇങ്ങനെ വിട്ടാ പോരാ നിയമ നടപടികളൊന്ന് സ്വീകരിക്കേണ്ട പ്രശ്നങ്ങളൊക്കെയാണ് അതും അപ്പോ
വത്തെ രക്ഷിക്കാനെ നമുക്ക് കഴിയുള്ളു അപ്പോ അ അപ്പ അത് അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ തു ഫാൻള്ള പോലെ നടപടികൾ വലിയ പ്രാധാന്യൊണ്ട് ഇന്നിപ്പോ പ്രത്യേകിച്ച് കറന്റ് ഇഷ്യൂസിൽ നെലവിൽ സാഹചര്യത്തിൽ പിന്നെ അതോടൊപ്പം തന്നെ ഈ പോലീസ് നടപടികൾ മാത്രം കൊണ്ടും ലഹരി പ്രശ്നം പൂർണ്ണമായും പരിഹരി ക്കണം അവരൊപ്പം നേരത്തെ നീ പറഞ്ഞ പോലെ തന്നെ എന്ത് കുടുംബം, അദ്ധ്യാപകര്, മതസ്ഥാപനങ്ങള് ആഹ് സമൂഹ മാധ്യമങ്ങളും സർക്കാരും എല്ലാവരും ഒരുമിച്ച് കൂടി പ്രവർത്തിക്കണം എന്നിരുന്നാലെ ഇതിനൊരു തടയിടാൻ നമുക്ക് കഴിയുള്ളൂ പിന്നെ യുവാക്കളുടെ ലഹരിയുടെ ദോഷങ്ങളെ കുറിച്ച് നമുക്ക് കൂടുതല് അവരിപ്പോ ഒരു ബോധവൽക്കരണ ക്ലാസ് നടന്നൊടുക്കണം പിന്നെ എന്തെങ്കിലോക്കെ എൻഗേജിങ് ആയിട്ട് നടക്കണം അതായത് ഇപ്പോം ഈ കായികപരായിട്ടോ അല്ലെങ്കി നമ്മുടെ നാട്ടിലെ ക്ലബിന്റെ ഒര് ആക്ടിവിറ്റീസ് ഒക്കെയൊന്ന് സജീവാക്കിയാ തന്നെ ഒരു ലഹരിൽ നിന്നൊന്ന് മാറി നിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇവരെ എന്ത് ഒരു കുറ്റവാളിയായിട്ട് കാണാനൊന്നും പാടില്ല ചെലപ്പോ അത് ഏഹ്
വോസ് ചെറുതായിട്ട് മിസ്സിംഗ്‌ വരുന്നുണ്ട് അവിടെക്കൊന്ന് നോക്കി സംസാരിക്കാൻ കഴിയുമോ
അടിമപ്പെട്ടവരെ കുറ്റവാളിയായിട്ട് മാത്രം കാണാതെ എന്താക്കണം അവരെ കിട്ടിക്കോണം എന്നില്ല കാരണം അവന്താ വിചാരിക്കുക നമ്മള് ഓൾറെഡി അതിൽ ആയി പോയി എന്നാ- അകപ്പെട്ടു എന്ന് വിചാരിക്കുക പക്ഷെ ഒരു കുറ്റവാളിയ കാണാൻ പാടില്ല പിന്നെ എന്ത്‌ ചെയ്യണം അവർ ചികിത്സിക്കാം കൗൺസിലിങ്ങൊക്കെ ചെയ്തിട്ട് ഒരു നമ്മളെ നമ്മുടെ ല്ലെ നമ്മളെ ജീവിതത്തിൽ അപ്പോ ഓപ്പറേഷൻ തൂഫാൻ കേരളത്തിന് ആവശ്യമായ ഒരു നടപടി-
എപ്പോന്ന് വെച്ചാല് നിയമ നടടപടികൾക്കൊപ്പം ബോധവൽക്കരണം വിദ്യാഭ്യാസം ചികിത്സ അതുപോലെ ഉള്ള ഒക്കപ്പാട് ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് അവക്ക് ഇപ്പംഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുക അല്ലെ അപ്പോൾ അതിലൂടെ മാത്രമേ നമുക്ക് ഒരു ലഹരിവിമുക്ത കേരളം എന്ന ലക്ഷ്യം ഈ ഒരു എന്ന സ്വപ്നത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുകയുള്ളു അല്ലെ ഹലോ